ഞാന് എ പി ഇണ്ടാക്കിയേ ട്ടിയറല്ലേ പിന്നെ പിന്നെ സിമൻ്റ് പിന്നെ
അതെല്ലേ ഇണ്ടാക്കിയ മതിലുമകൂടെയെ ഇപ്പ ലാസ്റ് ഇണ്ടാ
ഇണ്ടാക്കിന്നൊക് ടെ ചെലപ്പോ ഓ മറ്റോനൊരു അപ്പറത്തുക്കൊരുന്താക്കാരം അത് തീരെ ഹൈറ്റില്ല ഞാൻ പെട്ട് മ കെണറിൻ്റെ ബാക്കില് ആ മതിലുമ അവിടെ കൊറച്ച് ഹൈറ്റ്ള്ള സ്ഥലാണല്ലോ മറ്റേ അത് ഈ തലവരെ മ്മള് കെട്ടിക്ണല്ലോ ആ കുണ്ടിലല്ലെടി ഈ കെണറിൻ്റെ ബേക്ക് തന്നെ അട ക്കാപ്പയ മരത്തിൻ്റെ ഒക്കെ ഇതീ
ആആആആ ബള ഷാഹിനെൻ്റെ ആ ഭാഗത്ത്ക്ക്
നാൻ്റെ ഭാഗത്തിക്കല്ല ഈ ഭാഗത്ത്ന്നെ മ്മള് ഈ ഭാഗത്തു കൊറച്ചും കൂടി കെട്ടിക്കണല്ലോ കെണറിൻ്റെ ഈ വേവെ പിന്നെ ക്കരെ കൊറച്ചും ടി കേറ്റി കെട്ടിപോന്നു ത്തുണല്ലോ ആ സൈഡിങ്ങനെ യു ബെട്ന്ന് ഞമ്മള് പുതിയേ ഇട്ത്ത് സ്ഥലത്തിൻ്റെ അവ്ട്ന്ന് ഇങ്ങടാണല്ലോ കെട്ടാ ത്തത് അത് വരെയില്ല്യ മൂല കെട്ടി ക്ക്ണല്ല ആ കെട്ട്യ ഭാഗത്ത് ആ ഉയരം ഉള്ളോട്ത്ത് വക്കാനെ പറ്റുള്ളൂ മറ്റോടത് ന്ന് ക്കെ ആയ്ക്കയിഞ്ഞാ ചെലപ്പോ ച ഇങ്ങനെ പിടിച്ചൊരു ഉന്തങ്ങ് ഉന്തി പിന്നെ ഞാൻ നേരം വെളുത്തങ്ങനെ പെറു ക്കിങ്ങനെ കൊണ്ടര് ണ്ട് തായത്ത് ന്ന് അങ്ങനെ കാ കുഴിച്ചിടണം കര്തീക്ക്ണ് ഇഞി പിന്നെ കൊർച്ച് വിത്താളൊ ക്കെണ്ട് പിന്നെ ഇത്തിപ്പോ പ്പോ കുയിച്ചിട്ട് കഴിഞ്ഞാ ഇഞ് പെണ്ണിന്റെ വരവും പിന്നെ എങ്ങട്ടേലും പോക്ക് അതൊക്കെ പ്പാടെ എന്താവും ന്ന്ല്ല ഇതി ഇങ്ങനെ നിക്കാണ് പച്ച ക്കറിന്നോടൊരു താല്പര്യല്ല ഇണ്ടാക്കി കഴിഞ്ഞ
പിന്നെഅയിന്റെ പിന്നാലെ നടക്കണം സിശ്രൂഷിച്ചും ഇങ്ങനെ നോക്കിയും
പറിം ഇജയിൻ്റെ മൊരട്ട്ന്ന് പോരലില്ല അതാണൊക്കെ ഇണ്ടാവണത് പറിം
ആ ആ ആ
ഞമ്മക്ക് അങ്ങനെ എന്തേലും വാണന്നു
താല്പര്യോണ്ടങ്കി പിന്നെ അയ്മെക്ക് നമുക്കും തന്നെ ആ ഒരു സു സാണ് ഇത് താല്പര്യ കാരണം പിന്നെ ങ്ങ്ണ്ടായിഎന്തായി എന്തായീന്
ഒന്ന് രണ്ട് നിക്ക് കാണതൊക്കെ ഭയങ്കരീഷ് ഇതിന്റെ പിന്നാലെ നടക്കണ കാര്യാലോചിച്ചിട്ട് നിക്ക് ബാണ്ട പക്ഷേ ഇരു ന്നെ കട്ടിക്ക് ഒന്നേകാലൊള്ള് കൊറച്ച് ചട്ടി വരാൻ പറയും ന്നിട്ട് പിന്നെ ങ്ങക്ക് ഇതിമ്മന്നൊക്കെ ഓരോ പൊട്ട് തരാ ഞാന് നിട്ടത് കുയി ചിട്ടോളിൻ അതെന്റെ മുന്നിക്കൂടി ല്ല്യാർഞ്ഞു
ആ ആ ഓലെ മുന്നിലെന്തായാലും പറ്റോലോ
ഇജ്ജ് മുണ്ടാതെ പൊയ്ക്കാട്ന്ന് ഓ
ഏ അയ്ങ്ങനെ താങ്ങിപ്പിടിച്ചു എങ്ങനെ വേറാരു കു ട്ടിയാളിം മക്കളിം പറഞ്ഞയക്കാനോ
ഇബട്ക്ക് നർഞ്ഞ് കൈഞ്ഞാ മൂപത്തിയേരെ കണ്ടു കഴിഞ്ഞാ ദിവസം കഴിഞ്ഞു വർത്താനം പറഞ് ഇപ്പർത്ത്ക്ക് എറങ്ങി കഴിഞ്ഞാ ഷാഹിനാനിം കാണും അപ്പൊ ഞാൻ പറിം തിന്നാൻ കൊടുക്കണം പ്പോ മുപ്പത്തിയാര് ഉണ്ടയിരുന്നു അവിടെ അപ്പ ഞാൻ പർഞ്ഞു ഇതേപോലെ ആ ഇവട്ക്ക് ങ്ങട്ട് അറങ്ങി കഴിഞ്ഞാ ഇങ്ങളും അവട്ക്ക് എറങ്ങി കഴിഞ്ഞാ ഷാഹിനിം രണ്ടു ഭാഗത്ക്കും നോക്കാദെ രാവിലെ കണ്ണും ചിമ്പിൻണ്ട് പണി എടുത്താ വേഗം ഒരുങ്ങും രണ്ടോട്ത്തുക്കും എറങ്ങി കഴിഞ്ഞാ കഴിഞ്ഞു ഓള് ടിഎൻഎ ഉപ്പാന്റെ വണ്ടി യ്റ്റിക്കാണ്ട് സ്കൂളാരെ പോരേന്ന് അപ്പോ ഞാൻ ഒരു ആ അനക്ക് അതുകൊണ്ട് പേടിക്കണ്ടല്ലോ ഇതിലെ ആരേലും പിടിച്ചു കൊണ്ടുപോയാൽ ഞാനും കാണും അതിലെ ആരേലും പിടിച്ചു കൊണ്ടുപോയാൽ ഓളും കാണും ഇനിപ്പോ വേഗത്തിൽ ഓടി വാ നായിഞ്ഞാൽ ഓലും കാണും പിന്നെ അതോണ്ട് പേടിക്കാതെ കുത്തിരിക്കാ
ഉം ആ അത് ഡോറിന്റെയി പിന്നെ അത്പ്പിന്നെ അതായി
ആ അപ്പോ അനക് പേടിക്കാതെ കുത്തിരിക്കാ
ഉം ഓള് പിന്നെ കുഴിച്ചിട്ട്ട്ടൊന്നുല്ലല്ലോ ചെടികളൊന്നും?
ആ ഓളെഡ്ത്തും ഉണ്ട് ചട്ടിലും ഇതിലും ഒക്കെ അപ്പോ ഇന്നലെ ഓന് ഇവടെ നിന്നപ്പോ വീഡിയോ കോൾ ചെയ്ത്ക്ക്ണ് ഞാലിയക്ക് ലിയ വി വീഡിയോ കോൾ ചെയ്തിനു പിന്നെ ഞങ്ങളെ മുറ്റത്ത്ന്ന് അപ്പോ ഓൻ ആ ചെടിച്ചട്ടിയാള് കണ്ട്ക്ക്ണ് ഞാൻ പുതിയത് കൊടുത്ത് ന്ന്ട്ട് ഓളോട് ചോയ്ച്ചു ഏട്ന്നാ ഓൾക് ആ ചട്ടി ച്ചു ഓള് പറഞ്ഞു പൈസ കൊടുത്തു മേടിച്ചിട്ട് എയിന്നൂരൂർപ്പെണ് ഒരു പത്തണ്ണത്തിന് പറഞ്ഞക്കാ ന്നാ അനക്കും വേടിച്ചുടെ നല്ല ചോർ ക്ക്ണ്ട് കാണാന് പറഞ്ഞക്കും നെഗറ്റീവ് ആത്രേ ന്താന്നാവോ അത് കണ്ടപ്പോ അങ്ങനെ പറഞ്ക്ക്ണ് ഞ അപ്പഞ്ഞി പ പഞ്ചായത്ത് രാവിൽ ഗ്രാമ സഭയിൽ അയിൽ ചെ ചെടി ചെട്ടിയൾ ണ്ടല്ലോ അയിലന്നെ ഞാന് പിന്നെ ഞമ്മക് മ്മക് രണ്ടോത്‌ക്ക് ഒന്നള്ളല്ലോ കൊടുക്കാൻ പറ്റാ രണ്ടണ്ണം രണ്ട് ണ്ണം കിട്ടോലല്ലോ
അ അതൊന്നും ഇവടെ കൊടുക്കൂലല്ലോ ഇവ്ടെ ചെടി ചട്ടി ഞമ്മക് എന്താ വേണ്ട ഇപ്പ ചടി ചട്ടിക്ക് ആണങ്കില് ചെടി ചട്ടിക്കായിട്ട് ഒരു ഫോംമ് പിന്ന കുറ്റിച്ച കുരുമുളകിനാണെങ്കി അയിനായിട്ട് വേറെ ഫോമ് ഒക്കെത്തിനും വേവേറെ ആക്കികൊ ക്കണം എല്ലാതും ബാടെ ഒന്നിൽ ക്കാൻ പറ്റൂല
അ അങ്ങനെൻ ട്ടെ ഇജ്ജ് ഏതിനാ കൊടുക്കണത്?
ഇവിടേം ഞാന് മൃഗ സംരക്ഷണത്തിന്റെ നാലണ്ണം വാങ്ങി കുണു പിന്നെ മറ്റേതൊക്കെ ഒന്നോ ര രണ്ടന്നി ചങ്ങിനെ വായിക്കൊടുക്കും വായിക്ക്ണ്
ഒരഞ്ചാർ കോമാഹ് ണ്ട്
ആ ഏതൊക്കേണ് അയിൽ ഒന്ന് നീരൾ ല്ലേ അത് മൃഗ സംരക്ഷണ തിന്റതെ പിന്നെ പച്ചണ്ട് ഒന്ന് വെക്തികഥക്കാണ് കർപ്പ്
ആഹ്ആ
അ പിന്നെ വീട് റിപ്പെയറിങ് അതിനൊക്കെ ഉള്ളതാണ് പ ച്ചാ
പ്പോ മ്മക്ക് വാണ്ടില്ല താ കുച്ച്കുരളകും പിന്നെ
അ ആ അത് കറ്പ്പ് ലക്കാരം വെക്തി കതില് നമുക്ക് വെക് വ്യക്തികൾക്ക് ആവശ്യള്ളതാണല്ലോ അതോ ക്കെ അതാണ് വെയ് ത്തിഗയിൽ കർ
ആഹ് അത് ഞാനന്താ ചോയിക്കണേ അറിയോ പ്പോ ഞമ്മക് ന്റ് തറവാട്ട് തെ തല്ലേ കൊട് റേഷൻ കാർഡല്ലേ കൊടുക്കാ അപ്പം അത് ഈ പെരേക്കും കിട്ട് ചു ആ പെരേ
അതൊക്കെ കിട്ടും നമ്മള് എയ്ക്കാണെങ്കിലും നമ്മള് പെണ്ണുങ്ങളെ പേരിലാവണം പെണ്ണുങ്ങളെ പേരില് കൊടുക്കണം ഇനിയിപ്പ താത്താ അന്റെ പേരിലും അതെ അനക്ക് റേഷൻ കാർഡില്ലല്ലോ അപ്പോ അയിന് പകരം താത് എന്റെ പേരില് ഒക്കെ കൊടുത്ത് ആലും മതി ഉമ്മാന്റെ പേരില് കൊടുത്താലും മതി ആ കാർഡും ഓൽതൊക്കെ പേരുണ്ടല്ലേ നമ്മളതൊന്നും ഇപ്പം റേഷൻ കാർഡില് പേരി
ആ താത്താന്റെ പേരിൽ കൊടുക്കാം അതാ നല്ലെ താത്താന്റെ പേരിലാകുമ്പോ താത്താക്കും വേണ്ട വരും
ആഹ് ആഹ്ആ ആ അല്ല ഇതിന് പൈ സയും വേണ്ടേ അപ്പം പിന്നെ വല്യ അർജന്റ് ഉണ്ടാവൂല്ല എത്രയോ കൊറച്ച് എന്തോ വേണം തോണണ്ട്
അയിനെന്നാലും ചട്ടിയും അയ് കമ്പോസ്റ്റും പച്ചക്കറി തൈയുംഒക്കെ കിട്ടും തോന്നണണ്ട് അയില്
ആ ആ അത് അങ്ങനെ കിട്ടും
ആ
അങ്ങനാവുമ്പോ നമുക്കൊരു കാര്യാണ് ഇത് കുഴിച്ചിടാനും ഇങ്ങനൊക്കെ കിട്ടുമ്പോ കൊടുക്കാല കൊടുക്കാ കൊടുത്താലെക്കെ
എന്നിട്ട് ആ ഞാനും നാല് ഹാങ്ങിംഗ് ചട്ടി മേടിച്ചു തൂക്കിയിടുന്ന ചട്ടികള് മേടിച്ചു നാലെണ്ണം മീശോന്ന് നൂറ്റി ആ മ മഹാ സെയ് സെയ്ല് ഇണ്ടായില്ലേ അന്ന് നൂറ്റിയിരുപ് ഉറുപ്പിക്ക് നാലെണ്ണം കിട്ടി എന്നിട്ട് പിന്നെ അയില് പിന്നെ മ ഞാൻ ചെടി ആടെ പറഞ്ഞ് വെച്ചിട്ടിണ്ടായ്ന് അത് ഞാൻ അയിക്ക് ആ മറ്റെ ആ പച്ച പച്ച ഉണ്ടല്ലോ എവർഗ്രീന് അതങ്ങനെ കുയിച്ചിട്ടു അയില് ഫുള്ളായിട്ട് നാലഞ്ച് ചട്ടിയിലാക്കിട്ട് അപ്പൊ കാണിച്ചു കൊടുത്തു മുത്തിന് കാണിച്ച് കൊടുത്തു അങ്ങനെ പോകാൻ പറഞ്ഞ് അല്ല ഞാൻ ചോയിച്ചപ്പോ ഇപ്പോ ഹാങ്ങിംഗ് ഒന്നും ആരും വെക്ക്
അയിന് താൽപര്യം ഇല്ലാന്ന് പറഞ്ഞു
ആ ഔട്ട് ഓഫ് ഫാഷനാന്ന് പറഞ്ഞത്രേ അവിടൊള്ളാൾക്കാര്, ഞാൻ പിന്നേ സ്റ്റെഡി സ്റ്റാർട്ൻഡ് ഓൾക്കല്ലെപ്പേറ്റം കൂടുതലറിയ്യ. അപ്പ ഞാനെന്തൊക്കെയോങ്നെ പഠി നിക്കൊന്നും പറയണോണ്ടി വന്നില്ല.
അയ്മക്കും അങ്ങനത്തെ വേണ്ടാന്ന് പറയിന്. ക്കിണ്ടിവിടെ.
ങ്ങനെ വേണ്ടാത്തപ്പം എല്ലാ മോഡ
അപ്പയെടുത്തതിന്റെ ഫോട്ടം ഇട്ടന്നേയോള് ഞാനും മീശോന്നു വേടിച്ച കാരണം അപ്പോ ഓളിട്ടാരുന്നു. അപ്പോ ചെലപ്പോ ഓള് ചോയ്ച്ചിട്ടുണ്ടാവും ഞാൻ വേടിച്ചിട്ടെന്തിയെ അതാക്കും അങ്ങനെ പറഞ്ഞെ.
ആ ആ ആ അത് വാങ്ങെണ്ടാർന്നു.
അപ്പോ. പിന്നേ അങ്ങനെ. പിന്നേ ഞാനതുതുയ്ക്കണ്. നോക്കണ് വേറെന്നക്കൂടെയൊക്കെ അങ്ങനെ വീഡിയോയില് കാണണെയിലൊക്കെണ്ടു ഹാങ്ങിങ് പ്ലാന്റ്സും കാര്യങ്ങളും ഇതൊക്കെണ്ട്. അങ്ങനെ മ്മക്കിപ്പങ്ങനെയാ മ്മക്ക് ക്കെ മ്മളിഷ് ടത്തിനല്ലാതെ മോഡല് നോക്കീട്ടൊന്ന്വല്ല. അയ്നോക്കപ്പാടെ ചെട് എള് പൈസ‌ടുത്തുവച്ച നന്നായിമ്മക്ക്.
പിന്നെന്നാ
ഇപ്പത്തന്നെ ഒരു ചെടിച്ചട്ടിക്കന്നെ മൂവായിരത്തെണ്ണൂറു ചെടികളീ നാൽപതു
അതാണീ
ഉം അയ്ക്കൊക്കെപ്പാടെ നീ ചെടികളും വാങ്ങി. ഞങ്ങളിതവിടുന്നൊരു പൊട്ടീ വിടുന്നൊരു പൊട്ട് അങ്ങനെ. അന്നോടാ രണ്ടു കൊലചിര്ച്ചോ സെറ്റായ്ക്കൊണ്ടാന്ന്‌. ഞാൻ പറഞ്ഞ് ഞാനങ്ങനെ ഒർണ്ണവായിട്ട് കൊണ്ടുന്നുവച്ചതൊന്നുവല്ല ഇതേ പോലെത്തന്നെ അവിടുന്നു ഒരു പൊട് തിവിടുന്നൊരു പൊട്ട് അങ്ങനെ കിട്ടുമ്പം കൊണ്ടുന്നുവച്ച തന്നെന്നുപറഞ്.
ആ ഇതുപിന്നെ നമ്മളെറങ്ങണത് ഇത് ഓന് ആ ഓല ഓന് പ്രിക്കണ്
ആ അതന്നെ എ എ ത് ഞമ്മളാ പരത്തങ്ങനത്തൊരു കൂട്ടൊണ്ടാവ്വല്ലോ അപ്പ ഞമ്മളെറങ്ങും അ ഇതിപ്പോ ഓൾക്ക് കൂട്ടില്ല അപ്പോ ഓനെറങ്ങും
ആര്ക്കേലും ഒരാക്കു
ഒരാക്ക് ഇണ്ടാവെ രണ്ടു
ആഹ് ആവില്ലല്ലോ ആ അതാണ് ഹ്മ് ഒന്ന് പോസിറ്റീവ് ആണെങ്കി ഒന്ന് നെഗ റ്റീവണ്.
ഇതല്ലെ. ആണുങ്ങക്ക് പോസിറ്റീവ് വാചെ സാധനണ്ട്.
അതാണേ എന്നാ പിന്നെ അമ്മക്ക് നമക്ക് തൻ ഇത്പ്പെന്താ റിസ്ക് ഇടുക്കണ്ടാവ്
റിസ്ക് ഇട്ക്കണ്ട ആവശ്യല്ല കാരണ കിട്ടും ഹ്മ് ഓൻ പറഞ്ഞാണ് കൊറെേ ചെടിയാൾ ഇണ്ടഉടെ. ഞാന് ആ നീ ന്നെ പതിനൊന്ന് ചട്ടിയാണ് എന്റട്ത് ഇച്ച് കിട്ടീനെ ഞാ പത്തെണ്ണ പറന്നീനത്. തെ എന്റോടെ പന്ത്രെണ്ടണ്ണം കൊട്ന്ന് എർക്കീക്ക്ണ്. അയില് ഒന്നിന്റെ ബ ക്കും പൊട്ടീക്ക്ണു ഒന്ന്. അങ്ങനെ വിണ്ട് ഫ് അപ്പൊ തന്നെ. ഫുള്ളായിട്ട് പൊട്ടി പോന്നു എക്സ്ട്രാ കൊടുത്താ തോന്ന്ണ് ണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോ ന്നിട്ട് അയ് പ്പൊ ഞാ പത്തണ്ണത്തിന്റെ എഴുന്നൂർ ഞാട്ടോട്ത്. ഒന്നിന്റെ വക്ക് പൊട്ടും ചെയ്ത്. പിന്നെ ഇൻ ആറെണ്ണ. തവക്ക് പൊട്ടിനങ്ങ ഇങ്ങനെ തിരിച് വെച്ചിങ്ങാണ്ട് ഞാന് അതെങ്ങ് എടു തന്നെ വെച്ചി ട്ട മധരമി ക്ക് പിന്നെ ആറെണം നേരത്ത് വെച്ചിട്ട് കയ്യിലാണ് ഞൻ ഈ അരലിയ കൊടുത്തത്
ആഹ് അല്ലാ വല്ല ഗ്രൗട്ടും ഇങ്ങനെ പു വണ്ടിയ വല്ല
തേക്കണം തേക്കണം ആ പെയിന്റും, പെയിന്റ് ഇത്ങ്ങ്ട്ട് എറ ആനി ഗ്രൗട്ട് സിമെന്റ് ഇല്ല ഇനി കിട്ടുമ്പോ അങ്ങനെ ഗ്രൗട്ട് തേക്കണങ്കി എത്തിയിട്ടുണ്ടങ്കി ഞാന് പിന്നെ മറ്റേത് അഞ്ചെണ്ണം മതിൽമ്മ വെച്കു ണ്. ഇഞ്ഞി മതിൽമ്മ കൂടി, കൈക്കില്. കടലാസും ചെടി ഇല്ലേ. അത് അയിന്റെ വെറൈറ്റികള് നോക്കണം വിചാരിച്ചിട്ടാണ്.
ആഹ്. ആഹ്.
അവിടെ, പിന്നെ ആ എപ്പളും പൂ പൂക്കണ, നല്ല പൂ അടിപൊളിയായിട് പൂക്കണ മുള്ളില്ലാത്ത ടൈപ്പ് നോക്കിങ്ങാണ്ട്. തൈന്. അങ്ങന അഞ്ച് തയ്യ്. മുള്ളില്ല അധികം മുള്ളില്ലാത്ത ത ടൈപ്പുണ്ട് പ്പൊ വറൈറ്റി യായിട്ട് ഒരു സാധ ൻ്റോടെ പൂവുണ്ടാകും
ഏ ഏ
കുഞ്ഞുട്ടി താത്ത അന്ന് നമ്മള് പോ പ്പോ വന്നപ്പോ കൊണ്ടുന്നില്ലേ അത് വല്ലാതെ കുത്തൂല പക്ഷെ നമ്മൾ നാടന്റെ മുള്ളക്കാരം നല്ല മൂർച്ചള്ളെ ആ ഇതിൻ്റതങ്ങ് തൊട്ടാ വളരു
ആ ആ മറ്റേത് അയ്ൻ്റെമ്മേ ഏ കണ്ണിന്ന് പൊന്നീച്ചാണ് പാറും ആ മീ മുട്ടുസൂചിൻ്റെമാതിരി തുർമ്മിങ്ങനെ നിക്കെയ്ക്കാരം
ആ അപ്പൊ അങ്ങനതാരുന്നോ ന്ന അഞ്ചെണ്ണം അഞ്ച് ചടിഞ്ഞവിടെ ണ്ട് അഞ്ച് അഞ്ച് വെറൈറ്റി വാങ്ങുന്നയ അപ്പോത്തേക്ക് ഒരിറ്റം നേരം വൈകിട്ടു വേഗം പോന്നക്കണം അവിടന്ന് വേറെ വണ്ടില് പിന്നെ ബേക്കറിള്ള തല്ലേ.? ആയിറ്റ് വാ.
ആഹ് ആഹ് ആഹ്.
അപ്പൊഞ്ഞി ന്നെ ദ മുജീബ് വന്ന്ട്ട് ഒര്ങ്ങി ആട്ട് പോര്ന്നാളയോടെന്നാ പറിണത് ഹ് ഹ്
ഊഹ് വുദിന്റെ പർനോക്ക് വലെ ഫൂട്സിന്റതു ഹും
ഊം ന്നായ്ക്കോട്ടെ ട്ടോ